ഹലോ ഹലോ ആ എന്ത് ഇ‌ണ്ട് വിശേഷം
ഹലോ
ഹലോ
ലോ
എന്താ വിശേഷം ഉം ആ ക്ലിയറാവ്ന്ന് ഇണ്ട് കേക്ക്ന്ന് ഇല്ലെ
ആ ആ എന്താ വർത്താനൊക്കെ സുഖം
ആ സുഖം ഇങ്ങനെ പോവ്ന്ന് പിന്നെ എന്താന്ന് മഴയെല്ലാം ഇണ്ടോ മഴയൊന്നും ഇല്ല ചൂടാന്ന് ഭയങ്കര ചൂട്
വെയ് ആ വെയിലാണോ
ഏ വെയിൽ ഇല്ലാ മഴക്കാറ് മഴ ക്കാറായിട്ട് ഭയങ്കരം ചൂട് ഉം പിന്നെന്താ
ന്ന് മഴ പെയ്തില്ലാ
ആ മഴ കൊറെ ദിവസായി മഴയൊന്നുല്ല് ല്ലാത്തത്
മഴ മഴാന്ന് വെച്ചാൽ എന്ത് മഴാച്ചിട്ടാ പൊറത്ത് ച്ചൊന്നുവല്ല വെള്ളം വന്ന് ചാടീത് കൊറച്ച് നേരം കൂടി ഇടിയൊക്കെ വെട്ടിട്ട് പെയ്യും അപ്പോ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സൗണ്ടിലുള്ള മഴ ഉം ക്കെ ഇപ്പ ശരിയിട്ടൊള്ളു ഇപ്പ പിന്നാ ഉം
ഇല്ല വെയിലും ഇല്ല വെയിലില്ലാണ്ട് ഇങ്ങനാ ചൂടെടുത്തിറ്റ് വേവ്ന്ന് വേവ്ന്ന് ഉം മഴ പെയ്യണോ പെയ്യണ്ടെയോന്ന് വിചാരിച്ച് നിക്കായിരുന്ന് ഇടി ചെറുങ്ങനെണ്ടായിനീ ആ ഇടി ചെർങ്ങനണ്ടായി ആ ആ ചായല്ലൊ കുടിച്ചാ
ഇപ്പ അടുത്ത മഴ പിന്നി വര്ന്ണ്ട് മൂടി പുടിച്ച് വരുന്നുണ്ട് നി പെയ്യുംഞ്ഞിപ്പോ
ൻ ഗ ഇവടെന്നും മഴ കുറവാ കുറെ ദിവസമായി മഴ ഇല്ലാത്തത് മതിയാ ഇവിടുത്തെ കുട്ടികളെല്ലാം മദ്രസ ചായ കുടിച്ചോ ന്റെകഴിഞ്ഞിട്ടില്ല അവര് ചായ കുടിക്കുന്നു
പിന്നെപ്പോ ഇന്നലെ ഇന്നക്കെ
വടെ ന്നേരം വീടാവുന്നേരം കൃഷികള് ആ മഞ്ഞള് നടന്ന് മഞ്ഞളല്ലാം ണ്ട് മഞ്ഞൾ കൃഷി ഇഞ്ചി മഞ്ഞള് ഇപ്പൊ ഇഞ്ചി മഞ്ഞൾ ന്താ സമയല്ലേ അപ്പൊ അത്രരം നടന്ന് മഴ ഇല്ല അപ്പൊക്കെ നടുമ്പോഴത്തേക്ക മഴയു ല്ല. ആമഴ തുടങ്ങുമ്പോന്ന് മഞ്ഞൾ ഇഞ്ചി ല്ലാ നട
ഇഞ്ചി മഞ്ഞളൊക്കെ ഇവിടെ ൻ ണ്ടാവും അങ്ങനെ കുഴിച്ചിടും അത്ങ്ങനെ കളക്കലൊന്നുല്ല അങ്ങനെ എ എപ്പളേ ലെക്കെ ആവശ്യത്തിന് മാന്തും അല്ലാതെ അത് അതിനായിട്ടുള്ള കൃഷി ആവശ്യത്തിന് മാത്രം അങ്ങനെ കളിച്ചെടുത്തെക്കി ട്ക് ല്ലങ്കിഅവിടെ കട്ക്കാഅങ്ങനെണ് ല്ലാ പത്ത അങ്ങനെ ങ്ങനെ അയ്മക്ക് ള്ള കൃഷി ന്റെ ത് അങ്ങനെ ഇല്ല കൃഷിയാ ഇവട ണ്ട് ഞങ്ങക്ക് ട്ടോ ഫ്രൂട്സ് മൊളും തൈകളൊക്കെ അങ്ങനത്താളൊക്കെ ണ്ട് പച്ചക്കറിയൊക്കെ ഞാ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പ പിന്നെ അങ്ങനെ ഒന്നും
പച്ചക്കറി നമ്മൾ നട്ടീന്ന് ചി ല വയർ അതൊം നട്ടീന്ന് ഇപ്പ അതെല്ലാം കഴിഞ്ഞ് മയക്കൊമ്പ് പിന്നെ നടാ പിന്നെ ഇഞ്ചിയും മഞ്ഞളും ചേന അങ്ങത്തെ ഏമാ രീതി
ചേനയും ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ചേനം ചേമ്പൊക്കെ പന്നി വന്നിട്ടേ എല്ല നശിക്കും
ചെടിയും പന്നി എന്നെ വന്ന് നാസിക് വലയല്ലോട്ടിച്ച് ഇങ്ങനെ തുണിയെല്ലാം മറക്കിട്ടീ അപ്പൊ അങ്ങനെല്ലന്ന് ആ അങ്ങനെല്ലാം കിട്ടിട്ടാണ് ചേനെല്ലാം കിട്ടുന്നത് എന്നാലും അപ്പം ഓരോന്നല്ല പു കൊണ്ടു പോവും
ചേനയും ചേമ്പും കപ്പ പൂളൊക്കെ കുറച്ചിട്ടിട്ട് അങ്ങനെ പോയിട്ട് വന്നിട്ട് മ ഒക്കെ പറച്ചിട്ടിട്ട് പൂള മുന്നോട്ട് പോക മൂന്ന് പ്രാവശ്യം ഞാന് ആ കൊമ്പ് ഞ പൂതിതായിട്ട് കുത്തി എടുത്ത് കുത്തി പിഞ്ഞും പിഞ്ഞും പറിച്ചിടാ പിന്നെ നിർത്തി വച്ചു
അതെ നമ്മള ഇത്
കേച്ചി് അത് കെട്ടന്ന്റ അതിന് എന്തെലും അങ്ങോട്ട് വരകയാണേ അ പിന്നെ ഫ്രൂട്ട്സിന്റെ കൈകള കണ്ടിട്ട് ഇവിടെ അവർക്ക് സപ്പോർ് ജാതിക്ക ഡ്രാഗണ് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചക്കാ മാങ്ങാ തന്നെ
ചക്കെല്ലാം ഇണ്ടാ നമ്മക്ക ചക്കല്ല ചക്കുണ്ട അപ്പറല്ലാം ഉണ്ട് ചക്ക നമുക്ക് ആശ വെറിയന്മാർക്ക് ഉണ്ടാവൂലല്ല
ആ ഞങ്ങഅതേമാതിരിയ ഞങ്ങക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ അ അപ്പൊ അങ്ങനെ പൈത്തുംമേണങ്ങനെ വല്ല ചെണോ ട ആവശ്യുള്ളൊക്കെ എങ്ങനെ ഇട്ട് ഉണ്ട കൊടുക്കടുന്ന് ഉ കിട്ടൂലേ അടുക്കുന്ന കൊണ്ടരുന്നില്ലേ ഉ ഇവിടെന്ന പോലെ ആരെലെക്കെ ഇട്ടിട്ട് കൊണ്ടുപോല ആരൊക്കെ കൊടുക്ക ഞങ്ങള്ങ്ങൾ ഒറ്റക്കാവുമ്പോ അങ്ങനെ എപ്പളുംണ്ടാക്കൂലല്ലല്ലേ എല്ലാരും കൂടെ ഒക്കെ ആവുമ്പോ രസാണ് കട്ടത്ത കൂടെ ഒക്കെ ആവുമ്പോ ഞങ്ങള അതേമാര് ഉ ചക്ക ഞങ്ങക്ക് ഞാന് കുഴിച്ചിട്ടുണ്ടാക്കിന്ന് മൂന്ന് പുല മൂ നല്ല വർക്ക് ചെ അതയിന്റെ പൊറമ ആ അയിന്റെ പുറമ ആ അയിന്റെ പുറമ പിന്നെ എന്റെ ഹസ്ബന്ഡ പിന്നെ ഒട്ടത്തൈ കൊണ്ടന്നച്ച്ക്ക്ണു രണ്ട് മൂന്നായിട്ട് അങ്ങനെ ആ ഊർജക്ക് മറ്റേത് കുറച്ച് രണ്ടണ്ട് മൂന്നെണ്ണം വേറുണ്ടട്ട് അതൊെല്ല ടേസ്റ്റ ആണല്ലോ അങ്ങനെ ഒട്ടു തയ്യ എത്ര പെട്ടെന്ന്ന്ന് കായ ചെറിയ ചക്കയും കറപ്പണ്ടവിടെ
ആ ആ അത് മറ്റേ പെയ് വെല്ല്യ പൈസേന്റെ ലാഭമായിരിക്കും അല്ലേ
ഉ അതും പന്നി വന്നാലും ശരിയാക്കും അടിൽ ച്ച ക്കണ്ടാവാ ചക്കന്റെ മണ പട്ടാലൊക്കെന്നി എല്ല വരും
അതെ വരും നമ്മള ഇവിടെ നേരം ഇത് എന്നാപ്പ മത്തങ്ങ മത്തങ്ങ നട്ടിട്ടേ അത് താഴെല്ലെണ്ടാവ നിലത്ത് ആ അപ്പൊ അത് ഏറ്റവും മാന്തിട്ട് തിന്നന് എന്റെത് കൊയാ ജാറെെണ്ണ അങ്ങനെ കൊണ്ടു പോയിന് മത്ര കിട്ടീട്ട ഒന്നാ കിട്ടിയത്
ഉം കൃഷിക്കൊന്നും പറ്റൂലറ്റോ വെള്ള ഒന്നാകെ താറുമാറാ ഇപ്പോ പൈനാപ്പിളും ഒക്കാ പൊട്ടിച്ചിട്ടോ
പൈനാപ്പിള് നമ്മള് അപ്പറത്തെ വീട്ടിലെ അവരത് പൈനാപ്പിള് പൊട്ടിച്ചിട്ട് അവര് ഓള് പറയുന്നുണ്ടായിന്. മൂന്ന് വയ്യായിർന്ന്. പന്നിയാന്ന്.
ഉം എന്റെ ആങ്ങളെന്റെ വീട്ടിലതാ പൈനാപ്പിള് വാ പൊടിച്ചിട്ട് ഇങ്ങട്ട് എടു
അദ്യായിട്ട് ആഹ് തന്നെ അത്യായിട്ട് ആയതാ ഓര് പൈനാപ്പിൾ തിന്നിട്ട് പറയുന്നുണ്ടായിന്
ഓന് ഫ്രീയാകുമ്പോ ചക്ക ചക്കണ്ടായി പഴ്ത്ത് എറക്കാ ആകെ മൂത്തായി വന്നപ്പൊത്തിനു പന്നി വന്നിട്ട് തിന്നു അതിന്റെ പ്ലാവും കൂട എന്നിട്ട് അത് ഒരു ചെറിയ കമ്പുന്മേ പൊട്ടി പിന്നെ ആ പ്ലാവ്ണ്ടായി പിന്നെ അടുത്ത ചക്ക മൂ അത് അടുത്തതും കൊണ്ടോയി
പന്നി മറ്റേ കാട്ടു പന്നി ഉണ്ട് മുള്ളൻ പന്നി മുള്ളം പന്നി അ തേങ്ങൊന്നും ബെക്കലേ ഇല്ല കാട്ടു പന്നി പിന്നെ എല്ലാം വാഴയും അതെല്ലെങ്ങ നശിപ്പിക്കേന്നു.
മുള്ളം പന്നി മുള്ളം പന്നി തേങ്ങ ന്നോ
മുള്ളം പന്ന്യനല്ലേ തേങ്ങ നന്ന് മുള്ളം പന്ന്യ ല്ലൊം ഒര്ച്ച് അല്ല കാട്ട് പന്ന്യൊന്ന അ് തേങ്ങ തിന്നൂ ല്ലാ തോന്ന്ന്ന് കാട്ടുപന്നി മുള്ളം പന്ന്യാണ്
മുള്ളൻ പന്നി പറ നിങ്ങ മല്ലാ പന്നിയല്ലേ മള്ള് മള്ള് കുത്തിക്കണം അതല്ലേ ആ അത് തേങ്ങ ആ തെങ്ങും തയ്യ് ഞങ്ങളെ തെങ്ങു തയ്യൊക്കെ മാന്തി പർച്ചിട്ട്ട്ടേ ഇത് അടി തേങ്ങാ തിന്ന്ക്കുന്നു തയ്യ് പർച്ച്ട്ട്ങ്ങാണ്ട്. ഞാ പർഞ്ഞന്ന പന്നി ക്കാരന്നർഞ്ഞോ
അല്ല പന്നി പന്ന്യന്നെ തിന്നൂലോലത് പന്നിങ്ങനെ ഈ ക ഇ അത് കായികളല്ലേ ോന്നു
ഉം
അത്റ തേങ്ങ നമ്മളന്റെ തയ്യെല്ലാം പൊച്ചോൊണ്ട് പോയി ത്ത് തേങ്ങ സൈ ആാ ഛാടി
ആണോ ഞാന എന്നിട്ട്വരെപ്പോ ഞാ എന്റെ ഹസ്ബൻറിിനോട് പറഞ്ഞു ഞാന് പന്നി നിന്നതാവുന്ന തെയ്യ തയ്യീൻറെ അതുകൊണ്ട് പറിച്ചിട്ടൊക്കെ തേങ്ങ കാണാനേല്ല
ഞാൻ പപ്പായന്റെ തയ്യ ഒന്നുംടക്കലേ ഇല്ല ഇതെല്ലാം ഇങ്ങനെ തറച്ച് തറ ചട്ടച്ചി
പപ്പായന്റെ ക പറിച്ചിട്ട് പപ്പായ പൊട്ടിച്ചുന്നയോ
പപ്പായ കുടിച്ചിരുന്നല്ല അവർക്ക് പപ്പായ അല്ല വേണ്ടത് അതിറെ അടിയിലെ വേരിലേ പാലില്ലേ
ആഹ
അതാ വേണ്ടത് ചെറിയ ചെറിയ തയ്യെല്ലോ തറച്ചിട്ടിട്ട് അതിന്റെ നീര് അയിന്റെ പ ആ പാടില്ല ഇനി പപ്പക്ക് പാലല്ലേ ആ ആ പാല് കുടിക്കും പാല് കുടിച്ചിട്ട് അതിന്റെ അത അടെ നശിിച്ചിട്ട ആഹ
അതുമുള്ള മന്ത
എല്ലാം മുളമന്ിന്ന അതിന് പ പാല പാലുള്ള ആ ഇത് സാധനങ്ങ അവലും വണ്ട തേങ്ങ തേങ്ങക്കും പാലല്ലേ അത് പിന്നെ കിഴങ്ങ് പാലുള്ള അതേ അത് കുടിക്ക തിന്നുമ പോലോ മുല്ലമളി
എതൊക്കെ മുൻപന് ആണ കടെ എത്ത ആൾക്കാാര്ഞ നഷിപ്പിക്കതൊക്കെ എല്ലാം പന്നി ഞാനന്നാ എല്ലാം പന്നിയണരുത് ഏ മുള്ളമ്പന്ിനെ കാണള പകല് കാണുവോ
ആഹ് കുറ്റത്തൂട്ടിലന്ന നടന്നിട്ട് രാത്രി
ആ അപ്പൊ എന്ത മലപ്പുറത്ത്ം ഇത കാടോന്ന അത് മള്ള് പൊടി എത്ര മേത്തക്കൊക്കെ വന്ന് തുറച്ച്ന്ന് പറഞ്ഞഞ് അങ്ങനെ ഇണ്ടാ ഫണല്ലക്ക പേട എല്ലറ്റങ്ങള അടുത്ത് കൂട അങ്ങനെ ആളെ കാണുമ്പോ നമ്മളൊന്നും പോകൂലേ അപ്പൊ പേടല്ലിട്ട
അമ്മ പേടിയൊന്നുംല്ലായിരിക്കും അവര്പ്പ കറണ്ട് പോയരോ അവര് വച്ച അവര ഉറങ്ങിന്നാ വിചാരിച്ചിട്ടുണ്ടാവ പെട്ടെന്ന് കാര വ നമ്മളെ വിറ്റത്ത്
ആണോ അമ്മ
ആഹ ആ ഉള്ളിൽ കുലിക്ക പിന്നെ നമ്മളെ കണ്ടപാടന്നൊ ഓട്ട ഒന്നു പിന്നെ
അപ്പൊ നിങ്ങീ കാടകുള്ള പ്രദേശത്താ
കാട് അങ്ങനെയല്ല എന്നാലും കാടുണ്ട് വീടുംണ്ട് ഇഷ്ടം പോവലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്ഥലം കുറച്ച് സ്ഥലുണ്ടകൻ പിന്ന അവിടെ കാടരിക്കൂല്ല
ആഹ അങ്ങനെ വന്നതല്ലേ
സ്ഥലങ്ങളിലെല്ലാം കാടുണ്ടാവില്ലേ അങ്ങനത്തെ കാട്ടിലെല്ലാം ആര് ആട കറി വിളിക്കുന്നുണ്ടാവവാ
നിങ്ങക്ക് അടുത്ത് വീടൊക്കെണ്ടാ എന്നാല വരൂ ഏ എന്നാലും വരൂല റെയാ
വരും എന്തായാലും വരും അവരന്ന അങ്ങനെ പോുന്നില്ല കാട്ട്പന്നൽ ഇഷ്ടം പോലെയുണ്ട് അതെല്ല പിന്നെ വയലാന്ന് വയൽക്കര നമ്മളത്
ആഹ
അപ്പ വയല് നോക്കി അടന്റെ കുത്തി ഇളക്കിയിട്ടിട്ട അപ്പം കാട്ടുുമന്നി അത് ചെയ്യുക വീട്ടിൽ നല്ല
മഴയതാണ്
വെള്ളം കേേറലില്ല നമുക്ക്ടത്ത് ഓടുണ്ട് കനാലുണ്ട്
അ ആ അയിനങ്ങനെ വിളിച്ച പോവൂല
ഉ വെള്ളറല് കുറവാ
മായ ബെയതാ വയാ വെത വച്ചാലും വയ്യാറുന്ന അവസ്ഥയാണ് അപ്പൊ വെയിയില അറച്ചാൽ നല്ല വേനൽ വോനന്റെയുംങ്ങാട്ടും കട്ടുള്ള വെയില എല്ലാം
അതെ അതെ നല്ല ചൂട തന്നെയാണ്
ഓ ഞാൻഞ്ഞീ ഒക്കെങ്ങെ ചൂട്ടാൻ താങ്ങൂല അറിയാം ചൂടുകാരം വന്ന പ എന്ത ചെയ്യാവോ
ഉ മഴ പെയ്തല്ലെങ്കില് പറത്തിറങ്ങാനും കയ ആ ശരി എന്ന എന്നാല് നമിക്ക